ഹലോ
ഹലോ
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേൾക്കാ എന്താ വിശേഷൊക്കെ
നല്ല വിശേഷം ഭക്ഷണം കഴിച്ച റെസ്റ്റ് ആവൂല്ലേ
ആഹ് ചെറിയൊരു കുട്ടിണ്ടാ ഒന് ഉറക്കാ
ഏഹ് മോനുക്ക് എത്ര വയസായ്ക്ക്‌ണ്
ഏഹ്
എത്ര വയസ്സായ്ക്ക്‌ണ് കുട്ടിക്ക്?
ഓന് ഒന്നേകാല്
ഏഹ്
ഉം
ആഹ് ഒറക്ക്‌ണ ടൈം ആവ്ല്ലേ ഇൻക്കും ടെ മോള് ചെറുദ് രണ്ടര വയസ്സായ്ക്ക്‌ണു
എത്ര
രണ്ടര വയസ്സ്
ആഹ് ആഹ്
ആഹ് ഒറങ്ങിട്ടില്ല ഒറക്കാൻ കെട്ത്തിയതാണ് അപ്പ ആളെണ്ണിറ്റ് പോയി കളിക്കാൻ.
ആഹ് അങ്ങനെ അന്നെല്ലേ ആഹ് വലുതാവണെന് അനുസരിച്ച് ഉം തീരെ ആഹ് അങ്ങനെള്ള വരുന്നകാണാം
ആഹ് അദന്നെ മോനാണോ മോളാണോ
മോന്
ഏഹ് മോന് ഏഹ് മോള് സ്കൂൾ പോയതാണോ
ആഹ് എൽ കെ ജിലാ നാലരക്ക് ഞ്ഞി ഓളെ കൊണ്ട്വരാൻ പോണം.
ഏഹ്
അയ്ന്റെ മുന്നേ ഇവനൊന്ന് ഒറങ്ങി തന്നാ സുഖ
ആഹ് അദന്നെ മോനക്ക് എന്തൊക്കെയാ ഭക്ഷണം എന്തൊക്കെയാ കൊടുക്കല്
ഓന് എല്ലതും കൊടുക്കും ഓന് കുറ്ക്കൊന്നും വല്ലാണ്ട് ഇഷ്ട്ടല്ല അപ്പൊ നമ്മള് കയ് ക്ക്‌ണതൊക്കെങ്ങട് കൊട്ക്കും ഭക്ഷണം കയ്ക്കാ നല്ല മടിയാ
ആഹ്
ഒന്നാമത് ഒര് ചെറിയൊര് പനിയൊക്കെ മാറി ആഹ് ഇപ്പ മാറിയൊണ്ട് പ്രത്യേഗിച്ച്
ആഹ് ഒന്നിങ്ങട്ട് ഭക്ഷണൊക്കെ കഴിച്ച് തൊടങ്ങുമ്പോ എന്തെങ്കിലും അസുഖം വരും പിന്നെ തിരെ ഭക്ഷണം കഴ്ക്കൂല ഉം അങ്ങനെ തന്നെയാണെ ഒര് പനി വന്നാ ഒരെ പാ തടിയൊക്കാണ്ട് പോകും പറ്റ ഷിണിക്കും
അതന്നെ രണ്ടീസം കൊണ്ട് തീരുമാനായി.
ആഹ് അതന്നെ. ഈ ഇ അംഗനവാടി അമൃത പൊടി അങ്ങനെ എന്തെങ്കിലു കഴ്ക്കോ?
ഏയേ അത് മോക്ക് ഇഷ്ട്ടാ. അത് വർത്താണ്ട് ണ്ടല്ല അംഗനവാടിപ്പൊടി വറുക്കേണ്ടല്ലോ?
ആഹ് ആഹ് ആഹ്
അങ്ങനെ വർത്തത് ഓക്ക് കൊർച്ച് വെള്ളത്തി കൊറെ വെള്ളല്ല കൊർച്ച് വെള്ളം കൂടി ആക്കി കൊട് ത്താല് ഓള് നല്ലോം കയ് ഓള് കൊർച്ചൊക്കെ ലേശൊക്കെ തിന്നും.
ആഹ് നല്ല പോഷകാഹാരാണ് നല്ലതാണ് കഴ്ച്ച് കിട്ടിയാ കുട്ടികൾക്കൊക്കെ നല്ലതാണ്.
ഇവന് ഏതും കഴ്ക്കൂല ഞാൻ ഇന്നട്ട് പായസം പോലെ ക്ക്‌ ഈ പ കുപ്പിയിലാക്കിയാണ്ടാണ് ഓന് ഏഹ് തീരെ പറ്റാത്തത്.
ആഹ്
ഹപ്പം ഉം ക്ലാസ്സിലൊക്കെ ആക്കിയാണ്ട് സാധാരണ പായസം കൊടുക്കും പോലെയൊക്കെ കൊടുത്താ കൊറച്ച് ഒര് രണ്ട് ഇതെങ്കിലും തിം കുടിച്ചോളും.
ആഹ്
അതേ പോലെ ഈ ചോറൊക്കെ കൊട്ക്കാണെങ്കില് ഫസ്റ്റ് ത്തെ രണ്ട് വട്ടം വേഗാണ് വായ കാണ് ച്ചരും. പിന്നെ ല്ല. ആഹ് പിന്നെ ഞ് അഥവാറ്റെ ഇതാക്കിയാ ഒക്കെ തുപ്പും.
ആഹ്
കഞ്ഞി അതേപോലെന്നെ ഇ തുപ്പല് പഠിച്ച്ണ മോക്ക് ഏഹ് തുപ്പലറീല്ലേനി കൊറേ
ആഹ് ആഹ്
ആഹ് കഴിഞ്ഞാരെ പഠ്ച്ചത്. അതൊണ്ട് എങ്ങനെങ്കിലൊ ക്കെ വായന്റുള്ള്ക്കാണ്ട് എത്തിച്ചാ അവിടെ നിക്ക്വേനി. ഇവനവും പഠിച്ചെച്ണ്.
ആഹ് അതന്നെ. അപ്പൊ ഒന്ന് രണ്ട് റാശ്യം വാങ്ങിയാണ്ട് പിന്നെ പുത്തൊയിവാക്കോയിക്കാരം തു
ആഹാ. നല്ലോ ആഹ് കുന്നങ്കായറിയില്ലേ അതെന്നോണ്ടാക്കിയത് ഞ്ഞും കയിഞ്ഞീല്ല ഞങ്ങൾത്.
ആഹ്. ആ പൊടി. മക്കൾ തിന്ന് തിന്നതാണെ നല്ലതാണെ തടിക്ക് ആരോഗ്യാ
അഹ് ആഹ് ആഹ് അത് ത് ഇണ്ടാക്കി ഓൽക്ക് രണ്ടാ കൂടിം കൊടുത്തിട്ടും ഞ്ഞും തീർന്നീല്ല ഇവൻ വല്ലാണ്ട് കഴിക്കാത്തൊണ്ട്.
ആഹ് അതന്നെ അതന്നെ മോളെങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ? എറച്ചിം മീനൊക്കെ കഴിക്കൊ. പച്ചക്കറിയൊക്കായ്ട്ട്.
ഓക്ക് ഞാ അങ്ങനെ ഓഹ് എറച്ചിം മീനൊക്കെ കഴിക്കും പക്ഷെ ചിക്കനോടൊന്നും വല്യ ഇഷ്ടല്ല ആളല്ല.
ആഹ്
പിന്നെ ചിക്കനെന്നെ വേണം അങ്ങൻത്തതൊന്നുല്ല
ആഹ്
ഇ ചിക്കനെന്ന്യാണെങ്കി പൊരിച്ചത് ഇഷ്ടല്ല കറീല് ഇല്ലത് പിന്നിം കഴിക്കും
ഏഹ് പൊതുവെ എല്ലാർക്കും പൊരിച്ചതിനോടാണ് താല്പര്യം. കറീല് ആഹ്
ച്ചതാഷ്ടം. ഇവക്കാ പൊരിച്ചേമ്മക്ക് വല്യ, പൊരിച്ചത് പറഞ്ഞാ ഇതുഷ്ടല്ല. എന്ത് എണ്ണ കടി കളൊന്നുഷ്ടല്ല
ആഹ് ആഹ് ആഹ് അങ്ങൻത്തെ ടൈപ്പോ. ന്നാ അതന്നെ നല്ലതാണ് ശരീരത്തിന് നല്ലതു ആണ്.
അഹതൊക്കെ കുറച്ച്കാലം ഇണ്ടാവൊള്ളു അതാപ്പത്. ഇപ്പൊക്കെ അങ്ങനൊക്കെ ഉം
പക്ഷെ അതന്നെ കൊറച്ച് കഴിക്കൊള്ളൂ
ആഹ് ആഹ്
ന്നാലും ആ ടൈമിന് കഴിച്ചു പൊയ്ക്കോളും.
ആ നമ്മളീ ചായക്കൊക്കെ പൂള മതിരി കിഴങ്ങ് അങ്ങനൊക്കെ കഴിക്കോ? അങ്ങനെക്കെ ഇഷ്ടള്ള ആളാ? ആഹ്.
പൂത പുളേം മധുരകിഴങ്ങൊന്നും കഴിക്കൂല. പൂളൊക്കെ ആണെങ്കിൽ ഒരു കഷ്ണം കഴിച്ചോക്കീട്ട് വേണ്ട
ആഹ് ആ.
ഇവന് പൂള മധുരക്കിഴങ്ങൊക്കെഷ്ടാ ഒക്കെ രണ്ടും തല തിരിഞ്ഞോണ്ട.
ആ രണ്ടും രണ്ടായി ട്ടാണ് ല്ലേ.
ആ ഓള് ചായൊന്നും കുടിക്കൂല. ഇവന് ചായ കുടിക്കും. ഞാൻ കൊടുക്കാറില്ല. രണ്ടും ഒരു ടൈപ്പ് ആയിക്കോട്ടെ. പിന്നെ ഞാൻ ചായണ്ടാക്കണ്ടേ. ഓക്ക് ചായ പറ്റെന്നല്ല.
ആ ക്കും മോളേതായാലും നല്ല കാര്യങ്ങളൊ ക്കെ ചെയ്യ്ണത്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതാ ഏറ്റവും നല്ലത്. ചായ പൊതുവേ നല്ലത
ഉം അതോക്ക് കഴിയൂല. ഇഞ്ഞ് ചായയാണെങ്കി മറ്റേ ബ്രൂ കോഫിണ്ടല്ലോ രണ്ട് രൂപന്റെ ചെറിയ പാക്കറ്റ്. അതോക്ക് കയ്യും. ആയ്ക്ക് അത്യാവശ്യം പാലൊക്കെ ഇട്ടാണ്ട് അത് പിന്നിം കുടുക്കും. മറ്റേ ചായ പൊടിന്റത് കൈയൂല. അതിന്റെ ഹസ്ബൻഡ അങ്ങനെന്നെട്ടോ ചായപ്പൊടി ഒരുപാട് കൈയൂല.
ആഹ്.
അയിന്റെ ചായപ്പൊടി എങ്ങാട്. ആര ന്ന ചോയ്ക്കുന്നോട് അനക്ക്ന്താ ചായണ്ടാക്കാ അറീലെ. ഇതീകൂടെ ണ്ട് നോക്കിയ അപ്റ ക്ലാസ്, കൂടെന്നെ നോക്കിട്ട് അപ്പറത്ത്താളെ ഫുള്ളായിട്ട് കാണൂല്ലേ ആഹ് ആഹ്. ചായേക്കെ കുടിക്കൊള്ളൂ.
ആഹ് ആ നല്ലതാണ്. പൊടിയെ നല്ല ഒയിവാക്കണതാണ് ആറ്റകും നല്ലത്.
ഉം.
ചായ്
ഹസ്ബന്റ് നല്ലതൊന്നും കഴിക്കൂലട്ടോ. ഈ ചായ്മ്മേ മാത്രൊള്ളൂ നല്ലത്. വാക്യോ എപ്പഴും ഫാസ്റ്റ് ഫുഡ് കഴിക്കും.
ഫാസ്റ്റ് ഫുഡ്യ്ക്കും. ആഹ് ആഹ്.
ആഹ്. ചായ അതോണ്ട് ഓക്കും കയുല്ല. ഈ ചായ കുടി എന്തോ. പിന്നെ ഞാനും ചായകുടിക്ക് കൊറച്ചരു കൊറവാണ്. അപ്പൊ എല്ലാരും ഒരേ പോലായി.
ആഹ് ആ. ആ
പിന്ന എങ്ങനെ മോള്, രണ്ടരേ?
ആഹ് രണ്ടര വയസ്സ്. പിന്നെ വേറെ രണ്ട് മക്കള്ണ്ട് ഇസ്കൂള് പോയിറ്റ്ണ്ട്. ഒരാള് ആറാം ക്ലാസ്സ് പഠികണ്, ഒരാള് മൂന്നാം ക്ലാസില് പഠിക്കന്ന്. അവര് ഇസ്കൂള് പോയതാണ്. ഇഞ്ഞപ്പോ വൈകുന്നേര അഞ്ചു മണി എക്കാവും വരാന്.
വെല്യത് എന്തുട്ട്യേള?
മൂന്ന് പെങ്കുട്ടോളാ.
ആഹ് ഇൻഷാ അല്ലാഹ്.
ആഹ്.
ഒരിങ്ങി കയുമ്പോ രസാല്ലേ.
ആഹ് രസം തന്നെക്കേണ്.
പശേ ആ മൂടമ്മെ കളിക്കാല്ലൊരു പണി.
ആഹ് അതൊക്കെ കൊറച്ച് പണ്യാണ്. ഇപ്പൊ പിന്നെ ഓരോക്കെ സൊന്തായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തൊടങ്ങി.
ആഹ്.
ഉം. മറ്റേതാ അമ്മള് ഇ അ ഇസ്കൂള് പോണ ആഹ് ഇസ്കൂള് പോണ ടൈമില് മൂട്യൊക്കെ ആഹ് ആഹ് ഒരു ദിവസം ഒരു ടൈപ്പിലാണ, പിറ്റേസം വേറെ മോഡല്. അങ്ങനെ പലേ ഉം മോഡലൊക്കെന്ന അയിനൊക്കെ സമയം കൊറേ പോകും. ഇപ്പൊ പിന്നെ ഞമ്മള് ആദ്യൊക്കെ എൽ കെ ജി ഒന്നാം ക്ലാസ് ഒക്കെ അമ്മള്. ഷാള് ഉപോയിഗിക്കലില്ലായിരുന്നു. ഷാള് ഇടാതെരുന്നു പോയിരുന്നത് എൽ കെ ജി യു കെ ജി ഒക്കെ ആയിട്ട്.
ആഹ്
ഇപ്പൊ പിന്നെ മഫ്ത അങ്ങനൊക്കെ ഇട്ട്ങ്ങാണ്ട് പോണതോണ്ട്. ആഹ് ഇപ്പൊ ജസ്റ്റൊന്ന് കെട്ട് മാത്രൊള്ളൂ. ആഹ് ഒന്നാം ക്ലാസ് മുതല് ആഹ്. അപ്പൊ പിന്നെ ആഹ് അപ്പൊ പിന്നെ. ആഹ് അപ്പൊ പിന്നെ ജസ്റ്റോന്ന് കെട്ട അത്ര തന്നൊള്ളൂ ഇപ്പൊ പിന്നെ ഓരൊക്കെ. തന്നെ സ്വന്തായിട്ട് ചെയ്യലൊടങിയതാണ് പിന്നെ ആഹ് കാര്യത്തിനൊന്നും പോക്കില്ല.
ഉഹ്.
ഭക്ഷണം കൊടുക്ക ഭക്ഷണം ആക്കി. റെഡ്യാക്കി കൊടുക്ക അങ്ങനൊക്കായിട്ട് ഉം
ഞാന് ഇവള എൽ കെ ജിക്ക് മുടി കെട്ടി കൊടുക്കല് ഒരേ മോഡലിൽ തന്നെ കെട്ട് ഇങ്ങനെ തന്നെ കെട്ടാൻ പാടുള്ളൂന്ന് മിസ്സ് പറഞ്ഞന്ന് പറഞ്ഞു കൊണ്ട് അതേപോലെ തന്നെയാ.
ആഹ്
അല്ല അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ പറഞ്ഞ് വെച്ചിട്ടാ മറ്റത് ഞങ്ങള് എന്നും അടി കൊടുക്കലും പോകുമ്പോ ഫസ്റ്റ് അടി ഉണ്ടാവണത് ഓള മുടിമേലാ അങ്ങനെ പറ്റൂല ഇങ്ങനെ കൊറേ കാർട്ടൂണില് ഓരോരോ ക്യാരക്ടർ കണ്ടീണ്ടിം എന്നിട്ട് ഓല പോലെ മറ്റോല പോലെ ഒന്നാണ്ട്
ആഹ് അത് തന്നെ തന്നെ
ഇങ്ങനെ
എത്ര പോര വാണം ക്ലിപ്പായിറ്റും വണ്ണായി എന്തൊക്കെയോ വേണം അത് ഒരു പ്രാവശ്യം പോകുമ്പോ ഉണ്ടാവും പിന്നെ ക്ലാസ് കഴിഞ്ഞ് സ്കൂളി വിട്ട് വരുമ്പോൾ അതുണ്ടാവില്ല.
എന്റോടത്ത് എന്തോ ഞാൻ പിന്നെ പൊട്ടിയാലും എന്തായാലു ഒന്നും പ്രശ്നല്ല കേട്ടോ ഒന്ന് ഫസ്റ്റ് പറഞ്ഞ കൊടുത്തേക്കും മറ്റേ അതിനൊക്കെ കരയും. പൊട്ടാപറ്റി പൊട്ടണേനൊക്കെ എന്നിട്ട് പൊട്ടിയ വളയൊക്കെ കൊണ്ട് വരും ബാക്കി പൊട്ടീന്ന് പറഞ്ഞാണ്ട്. ഉം ഇന്നിപ്പോ രണ്ടാഴ്ച അല്ലേ ആയിട്ടുള്ളു സ് ളു തുറന്നിട്ട് മൂന്ന് വള സെറ്റ് തന്നെ പൊട്ടിനേ
ആഹ് പോവൻ എങ്ങനെയാ മടിയൊക്കെ ഉണ്ടേ അങ്കൻവാടിയിലൊക്കെ പോയി ശിലയുള്ള ആളായിരുന്നോ?
അംഗലവാടി ഓല്ക്ക് തോന്നുമ്പോ ഒക്കെ ഇഷ്ട നമ്മുടെ ആരും ഇല്ല കളിക്കാന് കളിക്കാൻ പറഞ്ഞാല് ള് ഇങ്ങനെ ഓരോരുത്തര് ഒരു കുറച്ച് സ്ഥലത്ത് ഒരു വീട് അങ്ങനെയാണ്.
ആഹ് ആഹ്ആഹ് നിങ്ങള് നിങ്ങളെ വീട്ടിൽ നിങ്ങടെ ഹസ്ബൻ്റും മക്കളും ഉണ്ടാവുള്ളൂ അല്ലേ?
ആഹ് പിന്നെ ഉമ്മിപ്പയുംഇവിടത്തെ ഉമ്മിപ്പയും പിന്നെ അതല്ല എടുത്തെടുത്ത് വീടിനുള്ള സ്ഥലവില്ല അവനന്റെ സ്ഥല തന്നെ കുറച്ച് കൂടുതലുണ്ടാവും എല്ലാർക്കും ഞമ്മക്കൊന്നും ഒറ്റക്കായിട്ടല്ല അപ്പൊ ഒരു വീട് കഴിഞ്ഞിട്ട് അടുത്ത വീട് പിറ്റത്തെ വീട് കാണാനേ പറ്റ വെപ്പുകളൊന്നും കണ്ടിണ്ടാവില്ല
ആഹ് കൊറെ കൊറെ ഇണ്ടാവും ആഹ് ആഹ് ആഹ്ആഹ് അപ്പൊ പിന്നെ അടുത്ത വയൽവാസികളൊക്കെ ഒന്ന് കളിക്കാൻ ഒന്നും ഉണ്ടാവില്ല അല്ലേ
ആഹ് കളിക്കാലെല്ലൂല അങ്ങനെ വല്ലാണ്ട് പുറത്തു പോവാത്തവരാണ് എന്റെ വീട്ടേക്ക് പോയാലോ ക്കെല്ല ഇഷ്ടാണ് എടുത്തെടുത്ത് വീടുകളാണ് ഇവിടെ അങ്ങനെയല്ല ഇനി വരാനും ചാൻസില്ല ഇ ഇപ്പം വരണങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങടെ കുട്ടികൾ തന്നെ ഉണ്ടാവേണ്ടി വരും അല്ലാതെ ഞങ്ങളെ അവിടെ ഇല്ല. അതെപ്പോലെ അപ്പുറത്തും.
ആഹ് തന്നെ അതന്നെ അപ്പൊ പിന്നെ സ്കൂളി പോകുമ്പോ കൊറേ കമ്പനി കുട്ടികളും ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും.
മോൾക്ക് അത് ഇഷ്ടാ പിന്നെ അതല്ല എന്റെ നാത്തുന്റെ കുട്ടികൾ ഉണ്ട് കേട്ടോ ഓര് ഒരേ ക്ലാസ്സിലാ.
ആഹ് ആഹ് ആഹ്
ഓ ഉം രണ്ട് നാത്തൂമാരല്ലേ ഓര്ക്ക് രണ്ടാൾക്കും ഞാൻ എന്റെ കൂടെ തന്നെ ഓരോ രണ്ട് കുട്ടികളാണ്. അവരെ കുടെന്നല്ല ഓരോ കുട്ടികളുണ്ട് മൂന്നാളും ഒരു ക്ലാസ്സിലാണ്.
ആഹ് അപ്പോൾ മൂന്നാളു ഒരു ക്ലാസ്സിലാണികാരം.
ഇപ്പൊ ഫ്രണ്ട്സ് ഓലും മുന്നെയാണ് അപ്പൊ ഞാൻ പറയും മുന്നേ വേറെ വേറെ ബെഞ്ചിൻമേൽ പോയിരി കണം. എന്നാലേ വേറെ ഫ്രണ്ട്സ് ഉണ്ടാവുള്ളൂ. ഇവര് ഒരു സെറ്റാ ഇവള് മാത്ര ഉള്ളൂ പെൺകുട്ടി മറ്റ റ്റേ രണ്ടാളും ആൺകുട്ടികളാണ് എന്നിട്ട് എന്ത് പെണ്ണു ആണും വേറെ വേറെ ആയാലാ ഇരിക്കല് ഇവള് മാത്രം കാണാ എപ്പോഴും ആൺകുട്ടികൾ ഇരിക്കാല്
ഉം.
ഇവരെ കൂടെ പോയിരിക്കയാണ്.
ആഹ് അത് തന്നെ എന്നാ ശരിട്ടെ ഞാൻ വിളിക്ക
പിന്നെന്താ പത്തണി ഓക്കെ ആഹ് ന്നാ ശരി.